ഹലോ
ഹലോ ആഹ് കേൾക്കുന്ന ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയ വിശേഷം ഉം
നല്ല വിശേഷം എന്തൊക്കെയാ വിശേഷം
ഉം ഇവിടെ ഇങ്ങനെ സുഖായി പോണ് കുഴപ്പൊന്നുല്ല ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു നേരത്തോടെ കഴിക്കും ഇല്ല ഇല്ല കെടക്കാറായിട്ടില്ല ഫുഡ് കഴിച്ച് കുറച്ച് കഴിയും കെടുക്കാനായിട്ട് അവിടെ എങ്ങനെയാ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഇവടെ കഴിച്ചു പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ല ചെലപ്പോ വേണ്ടി വരുള്ളൂ വേണ്ടി വരൂല്ല രാത്രി അങ്ങനെ ഞങ്ങള് നേ ഇതേപോലെ നേരത്തെ കഴിക്കലുണ്ട് ഉം പിന്നെ അപ്പൊ പിന്നെ മക്കളൊക്കെ സ്കൂള സ്കൂളിട്ട് വന്നിട്ടൊന്ന ഒന്നും കഴിക്കൂല പിന്നൊരു രാത്രിയാവുമ്പോം രിഭാഗം കൊടുത്ത് അപളക്കാര അവർക്ക് വെശപ്പ് അപ്പൊ ഓര് കഴിക്കും അപ്പൊ പിന്നെ അവരെ കൂടെ ഞാനങ്ങട് കഴിക്കും
ആഹ്ശരിയാ മഴക്കെ എങ്ങനെ പോണ്
മഴ ഇപ്പ രണ്ട് മൂന്ന് ദിവസായിട്ട് വല്ല്യ മഴയൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ ചാറ്റി ഉം
ആ്ഹ് ഇവിടെ ഇവിടെ ഇപ്പ അത്യാവശ്യം മഴയുണ്ട് ഫുള് ഒരു ഇരുട്ട മൂടി അങ്ങനത്തെ ഒരു കാലാവസ്ഥ
ഏഹ് അത് ശെരി ഇവിടെന്നാ രണ്ട മൂന്ന് ദിവസ ആയിട്ട് നല്ല തീരല്ല പക്ഷെ നമുക്ക്ന്തെങ്കിലും ഉടങ്ങാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത്ന്നനെയാൻ വേണ്ടിട്ട് ചെറിയരു മഴ അങ്ങനെ വന്ന് പോവ എപ്പോെങ്കിലൊക്കെ
മഴയി് ട്ട് ഫുള്ള് നമുക്ക് കിടന്നു ഉറങ്ങാൻ പറ്റിയൊ ഒരു കാലാവസ്ഥയാണ്
ഏഹ് അത് ശരി ഇവിടെ അങ്ങനെ ആഹ് ഇവിടെ ഒരു ഒന്നരാഴ്ച മുന്നേ അങ്ങനായിരുന്നു കുറച്ച ദിവസം ഉം ഉം മഴയയാ പൊറത്തിറങ്ങാ തോന്നൂലല്ലേ
ഇല്ലാ യാതെ ഫുഡ് ആഹ് ഓരോന്നിനെ കഴി കഴിക്കാനും തോന്നുന്നു അതേപോലെ കെടന്നറങ്ങാനും തോന്നുന്നു
ഉം ഉം അതെ
അതിന്റെ ഇടൽ പിന്നെ പനിയും ബാക്കിയുള്ള കാര്യങ്ങള അങ്ങനെ ഫുള്ള് പനിയാണല്ലോ എല്ലായിടത്തും അത
തോക്കെ ണ്ടായിരുന്ന ഒരാഴചൊക്കെ മുന്നായിട്ടുണ്ടായിരുന്നു
ആഹ് മഴ വന്നാലും ഫസ്റ്റിലുള്ള ഒരു പ്രശ്നം അതാണ് എല്ലാർക്കും പിടിക്കു പനി ഇവിടെ അതെ വീട്ടില് വീട്ടില് ഫുള്ള് പനിയാരുന്നു എല്ലാവർക്കും ഓരോരുത്തരുടെ മാറുമ്പോൾ അടുത്ത ആൾക്ക് വരും അങ്ങനെ അങ്ങനെ മാറി മാറി വരും
പനി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ കൂടേ
ഇല്ല പനിയുടെ ജലദോഷം പനി ചോമ അതൊക്കെ തന്നെ കാര്യട്ടുള്ളതൊന്നുമല്ല
ഉം ഉം ഉം ഉം ഉ
നമ്മളിപ്പോ ഡോക്ടറെ കാണിക്കാൻ പോയാലും അങ്ങനെ തന്നെ ഫുള് അവിടെ പനി യാവും ല്ലായിരിക്കും പ്പൊ വേറെന്തിനെങ്കിലും പോയതാണ് അതെ സീസൺ വേറെ എന്തെങ്കിലും പോയാലും നമുക്ക് വിടുന്ന് കിട്ടിയതും ആവാം ചിലപ്പോൾ
ആഹ് ആഹ് അതന്നെ എൻക്കണ്ടായിരുന്നു പിന്നെ മക്കൾ എനക്കൊന്നുംന്തോന്താലും ഉണ്ടായിട്ടില്ല എനിക്ക് പനിയും തലവേദനയായിരുന്നു ജലദോഷ ഒന്നുമല്ല തലവേദന ന്തേലും മാറി ഭയങ്കര ക്ഷീണം മരുന്നൊക്കെ കഴിച്ചാല് ഭയങ്കര ക്ഷീണാണല്ലോ
ആഹ് തലവേദന ഭയങ്കര പ്രശ്നന്ന് പറയുന്നു എല്ലാവരും
ഉം ഉം ഉം പേടിച്ചിരുന്ന തലവേദന ഒന്നും അങ്ങനെ ണ്ടാവാറില്ലേ പിന്നെ ജലദോഷ ഉണ്ടാകുമ്പ പിന്നെ നമ്മള് ആജല ദോഷത്തിന്റെ ഒരു തരക്കനം ഇതാണെന്ന് വിചാരിക്കുവല്ലോ അപ്പൊ ഇത് അതല്ല പിന്നെതാലും കുഴപ്പില്ല മാറി മരുന്നൊ കെ കഴിച്ച്
ആഹ് പിന്നെ ഈ സീസണിലത്തതാകുമ്പോ അത അങ്ങനെ വലിയ കാര്യം ഇല്ല നമുക്ക് പെട്ടന്ന് മാറിക്കോളൂ അത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അടത്തെ മരുന്നൊക്കെ കഴിച്ചാ തന്നെ സംഭവം മാറിക്കോളും കാര്യ ആവില്ല
ഉം ഉം ഉം അതെ
ആങ്ങന വീട്ടിൽ ഭക്ഷണ കഴിക്കൽ കഴിഞ്ഞോ അപ്പൊ
ആഹ് ഭഷണംക്കയ്ക്ക കഴിഞ്ഞു ഇപ്പൊ ക്‌ളീനാ കാണക്കട്ടെ ക്ലീനക്കിട്ടില്ല ഭക്ഷ്ണം കഴിച്ചോട പോന്നതേന് മക്കള് വായിക്കാനും ഒക്ക ആയിട്ട് ഒർക് വർക്കും കാര്യൊക്ക പോന്നത് കിടക്കും നേരത്തെ കെടക്കും അങ്ങള്
ആഹ് ഇല്ല ഇല്ല കിടക്കാൻ നേരം വൈകും ഞങ്ങള് നേരത്തോടെ കഴിക്കും ക്കാൻ നേരവൈകും
ഉം ഞാന ചിലപ്പോ ഒമ്പതേരെ പത്തുമണ വേഗ ഞാൻ ഉറങ്ങനെ മക്കള ഉറങ്ങുവുള്ളൂ അപ്പൊ പിന്നെ വേഗം ലൈറ്റ് ഓഫ് ആക്കിയലാണ് ഇപ്പൊ ന്ന് ഇപ്പോ ങ്ങനെ ഈ ഫോണും കാര്യങ്ങള എന്തെിലൊക്കെണ്ടകുമ്പ പിന്നെങ്ങനെടൈ് വേകും
ആ പിന്നെ ഇപ്പോ സ്കൂളുള്ള സമയ ആയത് കൊണ്ട് എന്തായാലും എല്ലാവരും നേരത്തെ കെടക്കണല്ലോ ല്ലേ
ആഹ് രാവിലെ നേരത്തെ മ ആ മദ്രസുംണ്ട് അപ്പൊ എ നേരത്തെണീക്കണം
അത് കഴിഞ്ഞിട്ട ആ എപ്പളാപ്പോ മദ്രസ വരുന്നത്?
മദ്രസ്സ ആറ് മണിക്ക് തുടങ്ങും ആറ് മണിയൊക്കെ ആവുമ്പോ ഇവിടെ അടുത്ത് തന്നെയാണ് ആറ് മണിയാവുമ്പോ ഇവര് പോവോള്ളു
ആഹ ആഹ
പിന്നെ പിന്നെന്താ എന്താ ചെയ്യണേ എന്തെം ചെയ്യ്ണ്ടോ ഇപ്പൊ തന്നെ ഈ ടൈംമിൽ ഫ്രീ ആണ് അവര് ഇപ്പം എഴുതും വായിക്കുവൊക്കെ ചെയ്യും വായിപ്പിച്ചിടാനും വർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ഇണ്ടാവും പിന്നെ മദ്രസ് ഏഴര ആവുമ്പത്തേന് വരും വീട്ടിലെത്തും. പിന്നെ ഓൽക്ക് അപ്പളും കുറച്ച് ടൈം ഇണ്ടാവും എഴുതാനൊക്കെ ഉള്ളതൊക്കെ ചെയ്യാനൊക്കെ പിന്നെന്താ എന്തേം പഠിക്കെ എന്തെം ഇണ്ടോ പഠിക്കുണ്ടോ?
ഇല്ല ഞാന് പഠിപ്പൊക്കെ കഴിഞ്ഞു ഇപ്പൊ ജോലിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറുവക സാധനങ്ങളൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി പോണ്, ജോലി കാര്യമായിട്ടൊന്നും ശരിയായിട്ട് ട്ടില്ല നോക്കിക്കൊണ്ടിരിക്ക്ണ്. ഞാൻ ഐ ടി ഫീൽഡ് ആയിരുന്നു അപ്പം അതിന്റെ അതിലന്നെ കേറണം എന്നുള്ള ഒരുഇതില് അങ്ങനെ നോക്കുണു ഇനിയിപ്പോ അതില് പറ്റി റ്റിയിലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ടീച്ചിങ്ങിലോട്ട് മാറണംമെന്നുണ്ട്.
ആ ആ ആ ടീച്ചിങ്ങ് ഒക്കെ താല്പര്യം ഇണ്ടോ?
ആഹ ടീച്ചിങ് താല്പര്യം ഇണ്ട് എനിക്ക്.
ഉം, ഉം, ഉം,
പക്ഷെ ഇത് ഇതും താല്പര്യം ഇണ്ട് അപ്പൊ ഞാൻ ഇത് കിട്ടാണെങ്കിൽ ഇതില് കേറണം. അത് കഴിഞ്ഞിട്ട്, അത് ശരിയായി അതെ അതെ നമ്മൾക്ക് ഇഷ്ടായിട്ട് പഠിച്ചതാണല്ലോ.
ഉം അതെ
ടീച്ചിങ്ങ് ലോട്ട് കേറിയിട്ട് പിന്നെ ഇത് മതിയായിരുന്നുന്ന് തോന്നരുധല്ലോ പിന്നീട് ആലോചിക്കുമ്പോ.
ആഹ, അതെ
അപ്പൊ പിന്നെ അങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കണ് ഇപ്പൊ കൊറച്ചായി ഒരു വർഷത്തോളായി നോക്കുന്നു. ഒന്നും ശരിയായിട്ടില്ല. അതിന്റെ ഒരു വിഷമത്തിലാണ് എല്ലാരും ചോദിക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ട്. ആ കല്യാണം കഴിഞ്ഞു.
ആ, ആ ആ ശരി കല്യാണം ഒക്കെ കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറയാ നമ്മു അങ്ങനല്ല, അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പളാണ് ഇതൊക്കെ
ഉം, അതെ അതുംണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞാലും പ്രശ്നം ല്ലേ എല്ലാരും ചോദിക്കുവല്ലോ കല്യാണം കഴിഞ്ഞോട്ത്തുള്ളതും, നമ്മുടെ വീട്ടിലത്തെയും അതെയാ ആ ചോദ്യം ഭയങ്കര പ്രശ്ന നമ്മൾക്ക്, കിട്ടുന്നതിനെക്കാളും പ്രശ്നം ചോദിക്കല
ഉം, അതെ അത് വെറുതെ ഇങ്ങ് ചോയ്ക്ക്ണതായിരിക്കും ചോയ്ക്കുന്നോര്. പക്ഷെ കേൾക്കുമ്പം, കേൾക്കുമ്പോ കേൾക്ക്ന്നോർക്ക് അതൊരു ഫീലാവും.
ആഹ, അതെ അതെ
ഉം പിന്നെ സ്വന്തം വീട്ടില എവിടെ ഇള്ളത് ഇല്ല ഞാനും ഇവിടെ ഇന്റെ മക്കള് തന്നെണ്ട് രണ്ടെണ്ണം ഓരേ നോക്കി ഇങ്ങനെ വെറൊന്നും ചെയ്യുന്നില്ല
ഇല്ലട, ഞാന് ഇപ്പോ ഹസ്ബന്റിന്റെ വീട്ടില ഉള്ളത് ആ എടക്ക് അങ്ങോട്ട് പോവും ആ വീട്ടില് പോവാറ്ണ്ട്, ഇപ്പൊ കൊറച്ചായി പോയിട്ട്.
മ്മ്
പോവാ, ആ കൊഴപ്പൊന്നും ഇല്ല പോവാ പോ പോയാല് കൊറച്ച് ദിവസം അവിടെ നിക്കും ഇവിടെ വന്നാല് കൊറച്ചധികം ദിവസം ഇവിടെയും നിൽക്കും
ഉം ഉം പിന്നെ വീട്ടില് എന്താ വെള്ളം വെള്ളത്തിന് ക്ഷാമള്ള സ്ഥലാണോ
അല്ല അല്ല വെള്ളക്കുള്ള സ്ഥലന്നാ
ഏഹ്
ഉം ഞങ്ങടെ അവിടുന്ന് കൊറച്ച അങ്ങോട്ട് മാറിയാല് പിന്നെ ഈ എ എന്താ പറയാ ഫിൽട്രൊക്കെ വെച്ചിട്ടങ്ങനെ കറള്ള വെള്ളം ഉണ്ടാവില്ലേ അങ്ങനത്തെ വെള്ളള്ള ഭാഗണ്ട്
കൊയൽ കിണറിലോക്കെ വെള്ളം ഉപയോഗി ഉം ങ്ങള് സാദാ കിണർ ന്നായിരിക്കുലേ
ആഹ് ഞങ്ങളാടെ സാധാ കിണറ്ന്ന് കൊഴപ്പൊന്നുമില്ല വെള്ളത്തിനൊന്നും കൊഴപ്പൊന്നുല്ല നല്ല വെള്ളൊക്കെ തന്നെയാ പിന്നെ ഇപ്പ എല്ലാട്ത്തും മറ്റേ ഫിൽട്ടർ ആണല്ലേ യൂസെയ്യനെ
ആഹ് ആഹ് അതെന്നെ ഫിൽറ്റർ ഉപയോഗിക്കാണ് എ ആഹ്. ഞങ്ങൾക്കൊന്നും പിന്നെ പ്രശ്നം വരുന്നില്ല ട്ടോ വെള്ളൊന്നും കെയപ്പല്ല അങ്ങനല്ല അന പിന്നെ വേനലാ മെയ് മാസക് ആവുമ്പോ ഒന്ന് ശ്രെദ്ദിക്കും ന്ന് കരുതി കരണം ഉം വെള്ളം വറ്റൂല എന്നാലും
ഉം.
ആഹ് ശ്രദ്ധിക്കണം ഉം പിന്നെ രണ്ട് വീട്ടാർക്കും ഒരു കിണറ ആണ് അപ്പൊ ഉം
ആഹ് ഓക്കെ. ങ്ങൾ അടുത്തടുത്താ ആഹ് കുടുംബക്കാരുടെ വീടുകളെന്നെയ അടുത്തടുത്ത്.
ആഹ് വിടെ തറവാടുണ്ട്. ഉം ഹസ്ബന്റ് ന്റെ അനിയൻ ഓലണ്ട് തൊട്ടടുത്ത് തന്നെ ഓലണ്ട്
ആഹ്.
പിന്നെ കുറച്ചൊക്കെ വിട്ടാണ് ബാക്കി
ആഹ് ആഹ് ഞങ്ങടെ അവിടെ അതാ ഞങ്ങടെ ഉപ്പാടെ ഫാമിലി എല്ലാരും ഒരുമിച്ചന്നെ അടുത്തടുത്തായിട്ടാ ഉപ്പാടെ അനിയൻ മാരും എല്ലാരും ആയിട്ട്
ഉം ഉം ഉം ഉം അടുതാവുമ്പോ വേറെ രസാണ്
ഉം ഉം അതെ നല്ലവരായിരിക്കണം പക്ഷെ
ഗുണവും ദോഷം ഉണ്ടാവും
അതെ രണ്ടുണ്ട് ആഹ്. അൽഹംദുലില്ലാഹ് കുഴപ്പൊന്നുല്ല നല്ല വർത്താനൊക്കെ തന്നെയാ
ഉം ഉം ഉം അല്ല അത് പൊതുവെ അങ്ങനെയാണല്ലോ ഞ്ഞി പ്പോ എത്രെണെ അങ്ങനെയല്ല അങ്ങനെയാണ് അപ്പോ നല്ലൊലാരിചിട്ട് ചീത്തോലായാലും ഗുണം ഉണ്ടാവും അവരോട് ദോഷം ണ്ടാവും അങ്ങനെ ഉം. പിന്നെ
ഉം മകളൊക്കെ ഒറ്റക്ക് പഠിക്കോ?
ആഹ് മോൾ മോൾക്ക് ഇങ്ങനെ ചെലപ്പോ വ്ടെ എന്തെങ്കിലുംക്കെ സംശയൊക്കെ ചോയിക്കും ഉത്തരൊക്കെ പറഞ്ഞരാന് അങ്ങനെയൊക്കെചോയ് വന്നു ചോദിക്കുമ്പോ മ്മൾ കൂടിരിന്ന് പറഞ് കൊടുക്കും എടേക്കൊക്കെ ഓരോ സംശയം കൊണ്ട് വരും.. അല്ലാത്തപ്പോ ഓൾ സ്വന്തായിട്ട് വായിക്കും ഓൾ ആറാം ക്ലാസ്സിൽ എത്തീണ്
അ ആഹ്..
ഇരുത്തി പഠിപ്പിണ പ്രായക്കെ കയിഞ്ഞില്ലേ
ആഹ് അതെ അതെ ഒറ്റക്ക് പഠിച്ചോളും
ആഹ്..
ഈന് മാത്‍ സൊക്കെ എങ്ങനെയ്ണ്ട്
എങ്ങനെ?
പൊതുവേ മാത്‍സൊക്കെ
മാത്‍സ് മാത്‍സ് ഒക്കെ കുറച്ച് ഒരു ടഫുള്ള ആളെന്നെണ് ഓള് മാത്‍സ് ഇനിക്കൊക്കെ ഭയങ്കരെനു ഇന്കി മാത്‍സ് ഈസി എയ്നി പക്ഷെ ന്റെ ആത് ഓൾക്ക് കിട്ടീട്ടില്ല. ഇന്ക്ക് ആ പ്രായത്തിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം അങ്ങനെയ്നി ഓൾക്ക് കൊഴപ്പല്ല ന്നാലും ഓൾക്കൊരു മാത്‍സ് ആ ചെലെ ആൾക്കാർ ക്കുണ്ടല്ലോ ഇണ്ടല്ലോ മാത്‍സ് ഒരു പ്രയാസം ഉള്ളര് ആഹ് അതെ ആ ടൈപ്പ് പെട്ടാണ് ഓൾ.
അയ് ശെരി ഞാൻ അതാ ചോദിച്ചേ പൊതുവേ എല്ലാർക്കും പറയുന്ന ഒര് കാര്യാണ് മാത്‍സ്.
ന്ക്ക് മാത്‍സ് ഈസി എയ്നി. അങ്ങനെല്ലാ നല്ല ഇഷ്ട്ടേനി ഇഷ്ട്ടേനി അത് പെട്ടെന്ന് ചെയ്യും ഈ പ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് പിന്നെ കോറേ വേരും പക്ഷെ ഹയർസെക്കൻഡറിടക്കെ കുറച്ചൊരു ട്ടഫ് തോന്നി
ആഹ് ട്ടെൻത്തു വരൊക്കെ പിന്നിം കുഴപ്പല്ലാണ്ട് പോവും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആവുമ്പ ടെഫ് ആയി വരും
ഉം ഹ് പിന്നെന്തൊക്കെ എന്തേനി ഫുഡ്‌
ഫുഡ്‌ ചോറ് ചോറ് സാമ്പാർ മീൻകറി അതൊക്കെ തന്നെ
ഉം ഉം അത് ശെരി ഞങ്ങൾക്ക് അത് ഞാനങ്ങളും ഉച്ചക്ക്ന്ന് ഒരു ഒപ്പിക്കലെർന്നു പിന്നെ മീൻ പൊരിച്ചെക്കെണ്ടായിരുന്നു കറി ഇതും പിന്നെ ഇഞ്പ്പൊ രാത്രിയെ ക്ക് ഞാൻ പിന്നെ മീൻകറി വെച്ചിന് ഹസ്ബന്റിന് ചെൽപ്പോ ചപ്പാ പ്പാത്തിയാണ് ഇഞ് വേണോ അറീല്ല അയിന് വിളിച്ചു നോക്കട്ടെ വിചാരിച് നിക്കാ ഇങ്ങളീങ്ങനെണ്ടാക്കോള്ളൂ ഞങ്ങളതൊക്കെ പിന്നെ കഴിഞ്ഞിനു
ആഹ് ആഹ് ഞങ്ങള് മിക്ക ദിവസം രാത്രി ച ആഹ് ഓക്കെ ഓക്കെ ശരി